ഹലോ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
എന്താ നിങ്ങളെ വർത്താനൊക്കെ ആ അതെ അതെ നിങ്ങളെ വർത്താനം ങ്ങള് വിടെ സ്ഥലം
വേറെ എന്തൊക്കെ വേറെ അവിടെ മഴക്കെണ്ടോ
മഴ ഇന്നല്ലേ നല്ല മഴ ഇടിണ്ട്
ആ ഇന്നലെ രാത്രില്ലേ
അതെയതെ
ഇവിടേം നല്ല നല്ല മഴെക്ണ്ട് ചായദാ ണ്ടാക്കുണു ചായ ഇണ്ടാക്നുണ്ട് കുടി ക് നുണ്ട് അതാ രാവിൽത്തെ കയ്ഞോ
ഇല്ല ഇണ്ടാക്യോണ്ട് ഇരിക്ണു ണ്ടാക്യോണ്ട് ഇരിക്ക്ണു
ക്കെ
ൻക്ക് ദോഷയും ചെറുപയറ് കറീം
ഹേ മീൻ പൊരി നിർബന്ധാണ് ഹ് ഇല്ലെങ്കി ഫുഡ്റങൂല ൻക്കൊയപ്പല്ല ഹുസ്ബന്റീനേ
ആ ഓൽക്കെക്കെ ഒര് വിദം ആണ്ങ്ങൾക്കൊക്കെ ഒൽക്ക് എന്തെങ്കിലുക്കെ വേണം നമ്മള് ഞമ്മളൊന്നും ഇല്ലെങ്കിലും
ആ തിന്നു ഓൽക്ക് വേണം മീൻ കഴിഞ്ഞാ പിന്നെ ഭക്ഷണം കഴി
ഇനി എന്താണ് പണി ഒരുങ്യോ
ഇല്ല ഞാന്ങ്ങനേ ക്കമ്പോലെങ്ങനെ ഇട്ക്കും ഞാ തൊടങ്യോ എന്നാ മ്
ആ പോലെ അങ്ങനെ
അക്കമ്പോലെങ്ങനെ ഇട്ക്കും മ്
ഞാൻതാവിടെ ദോഷ ചുട്ട് കോണ്ടിരിക്കാണ് ന്ന് സ്കൂൾക്ക് കുട്ട്യളെ പറഞ്ഞയക്കണം രാവിലെ ഒരു പടാ തന്നെ - കയ്ഞാ തെരക്ക് കഴിഞ്ഞ് എന്തേലും വർക്ക് ചെയ്യണണ്ടോ
ഞാനൊ ഇല്ല ഞാൻ അക്കൗണ്ടിങ്സ് കഴിഞ്ഞ് അതിന എവിടെങ്കും പോണം ന്ന് വിചാരിക്കു അടുത്ത മാസം നോക്കായിട്ട് വീട്ടിന്ന്ട്ട് കാര്യല്ല പൈസ ണ്ടെങ്കിലെ കാര്യള്ള്
ആ വീട്ടിൽ നിവർധിരന്നിട്ട് ആരും തരൂ ല്ല നമ്മൾ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് അല്ലോ
ഉ കിട്ടുള്ളൂ അത്ന്നേ
ഇവിടെന്നാണ് നല്ല ആ എത്ര പേര് എത്ര വേറെ പഠിച്ചിട്ടുണ്ട്
ഞാൻ പ്ലസ് ടു പിന്നെ ഡിഗ്രി ചെയ്ത കൊണ്ട്ക്കണ്ട്പ്പോ
ആ ഓൺലൈനായിട്ട
ക്കുന്നൊരു
ആഹ അങ്ങനെ ചെയ്യാരിക്കുല്ലേ ഞാന് ഡി എം എൽ ടി ചെയ്തിട്ട് ഡിണ്ട് ഓ കംപ്ലീറ്റ് ചെയതില്ലാട്ടോ ലബോറട്ടറി
അതെന്തു പറ്റി
അത് പിന്നെ കല്യാണക്കെ കഴിഞ്ഞ പോവാനൊന്നും പറ്റിയില്ല കുട്ടിള്ഒക്കെയായി പിന്നെ ഓലെ തന്നെ പഠിപ്പ ണ്ടായിരുന്നു പിന്നെ നഞമ്മുക്ക് പഠിക്കാനും നേരല്ല പഠിപ്പിക്കാനും നേരല്ല
അല്ല അപ്പൊ ഹസ്ബൻഡ് സമ്മയച്ചി പോവാൻ കല്യാണം കഴിഞ്ഞാരെ
ഹസ്ബൻഡ് സമ്മായിക്കായി ആയിരുന്നില്ല ഇവിടെ താത്താരൊക്കെ ഉണ്ടായിരുന്ന
നാത്തുംമാരോ
അല്ല മൂത്തച്ചിയാള് ത്തച്ചിത്താത്താരുണ്ടായിരുന്നു അപ്പൊ ഓലാവരും ഒന്നിനും പോണന്നില്ലേനും
അപ്പ ചേച്ചി നമ്മള് നമ്മത് കിട്ടുവേക്കും ലെ
ആഹ് അത് അപ്പൊ ഹസ്ബൻന്റ് വന്ന് പറഞ്ഞ് പിന്നെ അതൊരു എന്താണ് പ്രശ്നാവും ആഹ് ഞ്ഞ് ആലോചിച്ചിട്ട് ഇജ്ജ് എന്താ പറഞ്ഞളാ പറഞ്ഞു ഇപ്പൊ പോവാ ഇപ്പ ഞാൻ പോക ഇല്ല ഓലക്കെ വീടൊക്കെ വെച്ച് പോവും ചെയ്തു അന്നങ്ങനെ പിന്നെ
ഒരു പ്രായം കഴിഞ്ഞാ നമുക്ക് കയ്യൂല്ലേയ്
ആ പിന്നെ നമുക്ക് ഒരു മടിയാണ് പ്പിൻക്കയ്നോട് താല്പര്യുല്ല അത അന്നെന്നൊക്കെ എന്താണ് പോവായിരുന്നെങ്കില് കൊഴപ്പണ്ടായിരുന്നില്ലാ ഇന്ന് നല്ലൊരു വർക്ക് ക്ക് ചെയ്യായിരുന്നു
ഡി എം എൽ ടി ഒക്കെ ഫോർ ഇയറോ ടു ഇയറോ ടു ഇയർ ലേ അതായാലും മതി എന്നാലും നമുക്ക് വർക്ക്
ആഹ് ചെറിയൊരു ണ്ടായിനു ആ നമ്മള് അന്നേ മുതലേ വർക്ക് ചെയ്യാന്നുണ്ടെങ്കി
പിന്നെ എന്നാ വർക്ക്റിയാന് രാവിലെ വന്ന വൈന്നേരം വരാലോ
അല്ലെ ഇത് നൈറ്റ്‌ വരും
ഏ നൈറ്റ്‌ വരോ?
ആ ഞ അയ്‌നെന്താണ് നമ്മക്ക് ഫാസ്റ്റിങ്ങാവും കൂടുതല് ഷുഗറ് കൊളസ്ട്രോള് ഭക്ഷണത്തിന് മുന്നേ വരുമ്പളേ അപ്പൊ ഈ ഒക്കെ എന്ത് ചെയ്യുന്നറിയോ ആറ് മണി ആവുമ്പോത്തിന് ലാബിലെത്തും
ഇത് നൈറ്റ് വരെ ഇണ്ടാവോ?
നൈറ്റിനൊക്കെ നമുക്ക് ടെസ്റ്റ് കുറവേക്കാരം പക്ഷെ രാവിലെ നാർത്തെ ചെല്ലണം നമ്മളാറ് മണിക്കൊക്കെ
ആഹ് അങ്ങനെ
അങ്ങനെ ഈ ഹോസ്പിറ്റല്ലാണെങ്കി നൈറ്റ് വരും
ആഹ് ആഹ്
ഇ ക്ലിനി നമുക്ക് ഈ ലാബിലൊക്കെയറുമ്പോ ഏറ്റവും കൂടുതല് ഈ ഫാസ്റ്റിങ്ങാണ് നമുക്ക് കിട്ട ക്ലിനിക്കിലക്കൂടെ ഒക്കെ വരുമ്പോ അതെ ചെറിയ ക്ലിനിക്കിലൊന്നും എന്തെയ്യൂല വല്യ വല്യ ടെസ്റ്റുകൾ വരില്ല പിന്നെ വല്യ ഹോസ്പിറ്റലിലൊക്കെ പിന്നെ ഫുൾ ടൈമ് വർക്ക് തന്നേണല്ലോ അത് പിന്നെ ഡെയും നൈറ്റും ആയി അൗ അതപ്പ നമ്മ ഡേയും എടുക്കണം നൈറ്റും ഇട്ക്കണം ക്ലിനിക്കിൽ ഏറെ ചെറിയചെറിയ ടെസ്റ്റ്‌ അതെറ്റവും കൂടുതല് നമ്മളി ചുരുങ്ങിയതി ബാഗത്ത്ന്ന് അയെന്താണ് ഈ ചു ചുറ്റു പാട്ന്ന്ള്ളോരലേ വെരുവാ? ആ ഓൾക്കൊക്ക ഫാസ്റ്റിംങ് ആണ് വേണ്ടത്.
ഉം നിങ്ങളെവിട സ്ഥലോ?
വേറെ
പിന്നെ?
വേറെന്താ അങ്ങനെ പോന്നു അതാണ് വർക്ക് ചെയ്യാഞ്ഞത് പിന്നെ രാവിലെ നമ്മക്ക് എന്ത്‌ ചെയ്യാൻ കഴിയൂലാ? ഈ രാവിലെ കുട്ടികള ഇട്ട്കണ്ടൊന്നും പോക്ക്‌ നടക്കൂല ചെറിയ കുട്ട് കുട്ടികളായതുകൊണ്ടെ
ത്രാസ എന്ത് ചെയുന്നു ഡി എം ൽ റ്റി കഴിഞ്ഞിട്ട്?
പന്ത്രണ്ട് വർഷം.
ഏ പന്ത്രണ്ടർഷായോ?
ഏ പന്ത്രണ്ടർഷായോ മെരേജ് കഴിഞ്ഞിട്ടും പന്ത്രണ്ട് വർഷം.
കല്യാണയിട്ട് ഒന്നരവർഷായില്ലേ?
ഉം പക്കയാണെന്ന് എക്സാംമക്കെ കല്യാണം കഴിണ്ട് പനിയായി
പക്ഷെ അന്നൊക്കെ അങ്ങനെതന്നെ ഇപ്പഴാണ് കുട്ടികള് പഠിക്കണേ ഇപ്പ പിന്നെ ഹസ്‌ബെന്റ്സു എല്ലാര്ടേം അമ്മായിഅമ്മ എല്ലാരും സപ്പോട്ടീവാണ് അന്ന് പിന്നെ അങ്ങനല്ല ഇന്റെ കല്യാണം കഴിയണവരെ ഇന്റെ-
അങ്ങനെ പോയതുല്ല.
കൈയല്ലേ പടക്ക പട നിക്കൂലറ്ഞ്ഞ് പിന്നങ്ങനെ സ്റ്റോപ്പ്‌
ആ പിന്നെ അനിയത്തിമാരൊക്കെണ്ട് ഇതേമാരി പ്രശ്നം ഒക്കെ ആയോണ്ട് ഇപ്പ ഡിഗ്രിയൊക്കെ ഇങ്ങനെ ഓൺലൈനായി ചെയ്യ്ന്ന്ണ്ട്. പിന്നെ നമ്മള് ഈ ഓൺലൈൻ ഡി ച്ചേസിന്റെ വർക്ക് എടുക്കുന്നുണ്ട്
ഏ ആ അങ്ങനെ ചെയ്താലും എന്തെകിലും ഏർണിങ്സ് ഉണ്ടാവല്ലോ.
ഞാൻ ചെയ്യിന്നില്ല ഓല് ചെയ്യുന്ന്ണ്ട് എനിക്ക് ടീ ഇങ്ങനോട് ഇഷ്ടല്ല
ഇല്ലേ അയിനും വേണം ഒര് കഴിവ്
ആ അത് അതൊരു കഴിവ് തന്നെയാണ് നമ്മളൊരു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്ക- കൊടുക്കാന്നു പറഞ്ഞാലേ നമുക്ക് അറിവ് ഉണ്ടായിട്ട് കാര്യം ഇല്ല ഇല്ല അത് ആ കുട്ടികൾക്ക് നമ്മള് പറഞ്ഞ് കൊടു - മനസ്സിലാവണം മനസിലാക്കി കൊടുക്കൻ ഒരു ഇതു വേണം ചെലപ്പോ എല്ലാതും അറിയ- ഉഉണ്ടാവും ആ എന്ത്‌ ചെയൂല നമുക്ക് ചെലപ്പോ എല്ലാം അറിവുണ്ടാവും കുട്ടികൾക്ക്‌ അങ്ങനെ പറഞ്ഞ കൊടുക്കാൻ അറിയില്ല നമുക്ക്‌ തന്നെ അനുഭവം ഉണ്ടാവും ഓരോ ടീച്ചേർസ് ക്ലാസ്സ്‌ എടുക്കുന്നത് ചെലൊരു ക്ലാസ്സ്‌ എടുത്തത് ഇന്നും ഓർയ ഉണ്ട് ചെലര് എത്ര എടുത്തിട്ടും നമുക്ക് മനസിലാവണില്ല
അതാണ് ഓൾക്ക് അറിയൂല്ല എങ്ങനെ ക്ലാസ്ടുക്കണ്ടേ
ക്ലാസ് എടുക്കേണ്ടത് അറിയാം കു - അന്നേരം എങ്ങനെ പെരുമാറേണ്ടത് നമുക്ക് ഓരോരോ പെരുമാറ്റം മാറ്റം തന്നെ ടീച്ചർമാരെ നമ്മളിലേക്ക് അടുപ്പിച്ചുവല്ലോ
അതുണ്ട്
അപ്പൊ ടീച്ചിങ്ങിനോട് എനിക്ക് ഇല്ല ഒരത് ഇല്ല കാരണം നമ്മക് യ്യോഅറിം ഇന്ന ഒന്നും അറിയില്ല
ആഹ്
നമ്മള് മാതിരിയാവണം ഇഞ്പ്പൊ ഞമ്മള് പഠിപ്പിക്കും ഞമ്മളൊരു മക്കളെ പഠിപ്പിച്ചിട്ട് ചാര്ക്കും വേറെ ക്രാഫ്റ്റ് മ വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ട കേട്ടോ
ആ
ഉ അങ്ങനെയൊക്കെ ചെയ്യാന് താല്പര്യാണ് ഉം അനക്കെന്താ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് അ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലർ ചെയ്യാന് പക്ഷെഞാൻ പഠിച്ചിട്ടില്ല ടു വീലറ ഒക്കെ ഭയങ്കര ഇഷ്ടാണ് കുറേ നാളായി ആഗ്രഹിച്ച
പഠിച്ചില്ല ഹസ്ബൻഡോട് പഠിപ്പിച്ചുതരാ പറയ്
ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലില്ല പുറത്തു പോയിക്കാണ് അപ്പൊ വന്നിട്ട് പഠിപ്പിച്ചാർ ഇവിടെ ടു വീലർുണ്ട് ആപ്പ് അപ്പൊ ഞാൻ ചോയിച്ചു ഞാൻ പോയി പഠിക്കട്ടെ വെച്ചപ്പോ അത് വേണ്ടാറഞ്ഞു ആ ജിയിലാണ്
ആ
അപ്പോലും അറിയും എന്താണ് പോയി ജിദിയില് വിജത്ത് അവിടെ ഷർഫിയിലാണ് ഷർഫി ഷർഫി ആ സൗദി ജില്ലയിലാണ്
എന്നട്ട്
അപ്പ എന്താണ് ഇപ്പ എങ്ങനെ പഠിക്ക ക്കാൻ അല്ലാതെ എന്ത് ചെയ്യണ്ടാ പോയി പഠിക്കണ്ടന്ന് ഒമ്പതിനായിരം റുപ്യാണ് ഒമ്പതിനായിരം ആ ടു വീലർ പഠിക്കാന് അപ്പ ഹസ്ബൻഡ പറഞ്ഞു അതിന്റെ ആവശ്യല്ല അപ്പൊ എന്താണ് ആ ഇവിടെ വണ്ടിണ്ട് അപ്പ ഇവിടുന്ന് പഠിച്ച ഞാൻ വന്നട്ട് പഠിപ്പിച്ച തരാ കാറാണെങ്കിൽ പിന്നെ നമുക്ക് പോയി പോയിട്ട് പഠിച്ചാനുണ്ട് എന്താണ് സ്കൂട്ടി പഠിച്ചാലും പോകണ്ട ആവശ്യല്ലാന്ന് സൈക്കിൾ ബാലൻസ് ഉള്ളതല്ല അപ്പ ഇവിടുന്ന് പഠു മതി പറഞ്ഞു
അല്ലെങ്കിൽ എന്താറ ഒരു പ്രായം കഴിഞ്ഞാ പഠിച്ചാനൊക്കെ ബുദ്ധിമുട്ടാ അതല്ല പ്രശ്നം ഏ
അപ്പൊ ഏതായാലും വന്നിട്ട് പഠിപ്പിച്ചാര പറഞ്ഞിട്ട് അങ്ങനെ
അല്ലെ ചെറുപ്പത്ത് പഠിച്ചാല അയിന്റെ അത്ര എത്തൂല
ഉം അന്നര് പഠിപ്പിച്ചു തരാനും ഉണ്ടായില്ല പടി പഠിച്ചൂല്ലേ വീട്ടില് വണ്ടി ഉണ്ടാവും ചെയുന്നട്ടോ വീട്ടില് വണ്ടിന്നും ഇണ്ടായിരുന്നില്ല
അതോണ്ടാണ് നമ്മള് വീട്ടില്ള്ള വണ്ടിണ്ടയ നമ്മൾ ചെർപ്പത്തെന്നെ പഠിക്കു
ആഹ് പിന്നെ ആങ്ങളാര്ല്ല ആരുല്ല നമ്മക്ക്ത് പറ പഠിപ്പിച്ചരാന്
ഈ ക്ക് ഞാൻ ഓമ്പേന്നാ പഠിച്ചേ
ഉം വീട്ടില് വണ്ടി ണ്ടായി
ഉം വണ്ടിണ്ടായ്ഞ് അന്ന് ഒറ്റക് പഠിച് ഏട്ടമ്മ ഏട്ടന്മാര് പഠിപ്പിച്ചന്ന് അതുകൊണ്ട് പ്പ ആരോടൊത്തും പറയേണ്ട കല്യാണ കഴിഞ്ഞാല് പിന്നെഓല് പഠിപ്പിച്ചരൂലെ
അ പറഞ്ഞതൻ ഇവിടെ എന്താണ് പോയി പഠി ക്കാൻ താല്പര്യംല്ലാത്തതൊള്ളൂ താല്പര്യം നമുക്കും സ് കാറിനാണ് പോണെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നോട് പറഞ്ഞത് സ്കൂട്ടി പഠി ച്ചിട്ട് കാറിന് പോയിക്കോന്ന് അയിന് കൊഴപ്പല്ല സ്കൂട്ടി പം കാറ് ഇവിടല്ല ഇല്ല നമ്മള് റെൻറ്റിനൊക്കെ എടുക് ക്കന്നല്ലാതെ
ആ ആ
അപ്പൊ അയിന്നൊക്കെ പോവാന്നുണ്ടെങ്കി തരക്കേടില്ല ഇനിയിപ്പോ ഇതിന് സ്കൂട്ടി പഠിക്കാൻ എന്തായാലും പറഞ്ഞേക്കൂല്ല അർഞ്ഞുകുണു. ഒമ്പയിനായിരം ർപ്പിയ വെർതെ ജ്ജ് ആടെ കൊണ്ട കൊടുക്കെണ്ടാ യെന്തെല്ലാ ആവശ്യങ്ങൾ കഴിയുന്നേ
ഉം അഹ് ശരിയാ പിന്നെ ഹസ്ബന്ഡ് ന്നാ പഠിച്ചാലൊ
ഏ ആ ഇനി എന്തരാ ഉച്ചക്കക്കെന്താ? ഞാൻ പഠിച്ചാൽ പഠിച്ചേക്കും പറയാൻ പറ്റൂല ഓരോ സ്വഭാവംക്ക പ്പളാ മാറാന്നെ
ഏഹ്
ഓലെ ഓല വാക്കൊന്നും ചെൽപ്പോ വിശ്വസിക്കാൻ പറ്റൂലോ
ആണുങ്ങൾതോ
ആ ചെലപ്പോ പ്പം പറയണതാവുല കൊർച്ചഴിഞ്ഞാ പറിയ
അത് ശരിയാ ഇപ്പോ അച്ഛനും പേടിയാണ്
ആ
ഇപ്പ എന്റെ ഹസ്ബൻറ് ഒന്ന് പഠിപ്പിച്ചില്ല. എൻ്റെ ഹസ് ഞാനന്ന് പഠി പഠിച്ചോണ്ട് അന്ന് പഠിച്ചു. നീന്താൻ പഠിച്ചോണ്ട് അന്ന് പഠിച്ചു ഇല്ലാ കല്യണം കഴിഞ്ഞിട്ടു ഞാൻ ഒന്നും പഠിച്ചില്ല ആ എന്താ അ വീണ് എന്തെങ്കിലും പറ്റികഴിഞ്ഞാ ആ ഓക്കെ